ന്തോണ്ടടാ വിശേഷം
സുഖായിട്ട് പോകുന്നു
സുഗായിട്ടോന്നു മക്കളൊക്കെ എന്തെ
മക്കളൊക്കെ താവിടിണ്ട്
അതിന്ന് ലീവ് അല്ലെ എല്ലർക്കുംല്ലേ ആ എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോയിന്ന്
ഇന്നില്ല നല്ല വെയില
നല്ല വെയിലാ അതെ എവിടെ അത് നല്ല വെയിലാണ്
ഉം മയക്കാലം പോല ഉം എന്തെടുക്കുവായിരുന്നു
ഇപ്പം ഓ ക്ക് അങ്കംവാടി ഒണ്ടായിരുന്നു അവളെ അങ്ങനാവാടിയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ ചുമ്മാരിക്കയായിരുന്നു
ആഹ് ആഹ ആഹ്
പിന്നെ ഇടനെയുണ്ട് വാർത്തകള്
എന്താ അങ്ങനെയൊക്കെ അങ്ങ് പോന്നുന്നു സുഗയിട്ട് പോകുന്നു മഴയൊന്നുമല്ല വെയില് ഉം ഭക്ഷണം കഴിച്ചാ
കൈസ മക്കള ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സമയം പോവല്ലേ ക്കളൊക്കെ വീട്ടിൽ ഉള്ളോണ്ട് പെട്ടെന്ന്ന്നെ
ആഹ് മക്കളള്ളണ്ടാ സമയം പോ ഇന്ന് എന്ത് പരിപാടി ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമല്ല എന്നന്നത്തെ പോലെ
ആഹ അല്ല അല്ലാത്ത ദിവസ ആണെങ്കിൽ നമ്മൾ ഒറ്റക്കല്ലുള്ളൂ വീട്ട
ആഹ ഇന്നിപ്പോ എല്ലാരും ഇണ്ടാ രാവിലെ ആഹ പിന്നെ രാവിലെ എല്ലാ ഫു ഇന്ന് പിന്നെ ഫുൾ ക്ലാസ്സ് ല്ല അപ്പൊ താമസിച്ചു ഒരാൾക്ക് പോണായിരുന്നു അവള് പോയിട ഇത്ത വന്നു
ആഹ ആഹ ആഹ ഇവിടെ ഒര പോ രണ്ട പേര് പോയിന്ന് പോയിട്ട് ഇ രാവിലെ എ സ ഉണ്ട് അ അത് കഴിഞ്ഞിട്ട് അവ അങ്ങ പോന്നു പിന്നെ ഞാൻ അങ്ങവാടി വിടുകയും ചെയ്യും സാധാരണ ശനിയാഴ്ച വിടുന്നതല്ലേ ഇപ്പൊ ഇന്ന് ചേച്ചി ക്ലാസ്സുണ്ടല്ലോലേ ജ ശനിയാഴ് ഡാൻസ് ക്ലാസ് ഒണ്ട് ഡാൻസ് ക്ലാസ ട്ട ചേച്ചിക്ക്ഇന്ന് എസ് ബി സി ഒള്ള പൈനൻ ആ അതിന് പോവാൻ ലീവ് എടു പോകൻ പറ്റത്തില്ലേ ഉ അങ്ങനൊന്ന് പോയി പിന്നെ അടയാളം
ആഹ് ആഹ് ആഹ ഒരു മഴ ക്കാറ് പോലെയൊക്കെ കാണുന്നുണ്ട് വൈന്നാരം പെയ്യോന്ന്റിയില്ല എത്ര നേരം ഇവിടെ ഇല്ലേ കഴിഞ്ഞൂസം മിനിയാന്നൊന്ന് പെയ് ഇതായിരുന്നു.
ആഹ് എനിക്ക് എനിക്ക് തോന്നുന്നു മഴക്കാലം കഴിഞ്ഞൂന്ന് തോന്നുന്നേ അ
അതെ ജൂൺ മാസം അങ്ങനെ ഉം എന്താ സ്ഥിതിന്നൊന്നും അറിയില്ലനി ജൂ ലയില്.
അവോ അറിയത്തില്ല ഇത് കരുതി വെച്ചേക്ക ആ ചെലപ്പോ ഇതിന്റെ വാ അവിടെ വെച്ചേക്ക ആരി എ അന്ന് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അതെ അതുകണ്ട് നമുക്ക് നമുക്ക് ഒരുപാട് മഴയാണെങ്കിലും മനസ്സിന് ഒരു എന്തോ ഒരു അസ്വസ്ഥതയല്ലേ ഭയ ഭയങ്കര മഴ പെയ്യുന്നതും.
അശ് അയിനോട്ട് അതായിട്ട് പൊരുത്തപ്പെട്ട സാരല്ല. മഴയായ മഴ തന്നെ ആഹ ഇപ്പൊ മഴ പെയ്യാണ്ട ഇ പെയ്യുമ്പോ നമുക്കൊരു ബുദ്ധിമു ട്ടായിരിക്കും. സ്കൂളി പോകാനും എട് ക്കാനും പഴയായി കഴിഞ്ഞാ പിന്നെ കൊഴപ്പ പ്പലാ ഒരു ഇതിലങ്ങ് പോവും മഴയാണ് ആ
എന്നാ കറിയൊക്കെ എന്ത് വെച്ചു?
കറി ഉം എന്താ എന്താ വെച്ചേ ഉം പയറ് തോരന്ണ്ടായിരുന്നു. പാവക്ക തീയൽ ഇണ്ടായി രുന്നു പിന്നെ മീൻകറി ഇണ്ടായിരുന്നു.
ആണോ? ആഹ്, പിന്നെ കൊഴപ്പല്ല അത്യാവശ്യാ അല്ലേ. അത്യാവശ്യമെല്ലാം ആയി. മീനു- ണ്ടെങ്കി
ആഹ് മീന്, ണ്ടെങ്കില് ഏഹ് അച്‌ഛനൊക്കെ വേണം മീൻ വേണം. അപ്പൊ പിന്നെ അങ്ങനെ നോക്കും. ഉം
പാവയ്ക്ക എങ്ങനെയാണ് തീയല് വെയ്ക്കുന്നത്?
പാവക്ക തീയല് വെക്കുന്നത് പാവയ്ക്ക എങ്ങനേം വെക്കാം. കൊത്തി അരിയാം, പിന്നെ റൗണ്ടില് മുറിച്ചി ട്ട് ങ്ങനെ പീസ് പീസ് ആക്കുവ. നീളത്തില് ആഹ്, കൊത്തി അരിയുമ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ നല്ലോണം കഴുകി വൃ കുരുവൊക്കെ ഉള്ളീന്ന് എടുത്തിട്ട് കീ നടുവെ കീറി കുരുവൊക്കെ ഉള്ളീന്ന് എടുത്ത് കളഞ്ഞിട്ട് കൊത്തി കൊത്തി അരിയാ. കൊത് കൊത്തിയരിഞ്ഞ് അത് നല്ലോണം എണ്ണയിലിട്ട് വാട്ടിയെടുക് കൈപ്പൊക്കെ പോവും. ആഹ് ഓക്കെ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം എണ്ണയിലിട്ട് വാട്ടി ന അങ്ങോട്ട് നമ്മള് തീയ് മറ്റേ ഉള്ളിക്കറി വെക്കാൻ അറിയോ?
ആഹ് അറിയാ തീയല്.
വാവ് അത്ര ആവണ്ട എന്നാലും അതൊന്ന് നല്ലോണൊന്ന് ഇതായി വരണം. സാധനം, വരണ് ങ്ങനെ ഇച്ചിരിയായി വരണം.
ആഹ് വാടീട്ടൊന്നൊരു ഫ്രൈയ്യാവു പോലൊരൂ സ്റ്റാർട്ടിങല്ലേ. ആഹ്
ട്ടി എടുത്തിട്ട്, ഉപ്പിടണേ ഉപ്പിട്ടേ വരട്ടാവുള്ളൂ. ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നേ, അത് ആയി കഴിയുമ്പോ പിന്നെ തേങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില ഞാനൊരു തുള്ളി ഒരു ഒരല്ലി ഒര് ഒരു മണി ഏലക്കായ ചേർക്കുവേ.
ചേർക്കും. ഉവ്വാ ആണോ? ആഹ് തേങ്ങ വറുത്ത് വറുത്തരച്ചല്ലേ വയ്ക്കുന്നത്
ആഹ് അതന്നെ തേങ്ങ വറ്ക്കുമ്പോ ഇതൊക്കെ ഇടും കറിവേപ്പില ഇടും ചെ രണ്ടല്ലി വെളുത്തുള്ളി ഇടും ഒരു രണ്ട് മണി കുരുമൊളക് ഇടും പിന്നെ ഒരു ഉം ഒരു ഒര് അരി ഏലക്കായ ഇടും എന്നിട്ട് നല്ലോണം സാധാരണ വറുത്തെടുക്കുന്ന പാകത്തിൽ പാകായി കഴിയുമ്പോ നമ്മള് ചെയ്യ് പൊടികളൊക്കെ ചേർക്കുവല്ലോ എല്ലാം ചേർത്ത് തണുത്ത് കഴിയുമ്പോ മിക്സിക്കാത്ത് ഇട്ട് നല്ലോണം അര ച്ചെടുക്കുമ്പത്തെ എണ്ണ പാകം തെളിയുന്ന അരപ്പരക്കും ആഹ് തീയില് പോലെ തന്ന ഉള്ളിയിട്ടിട്ട് തീയില് വെക്കുന്ന പോലെ തന്ന അരപ്പ് എടു മൂത്തെടു ന്നിട്ട് പിന്നെ ഇതിനകത്ത് ത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കും എണ്ണ വറ്റി - താവുന്നോടം വരെ തെളപ്പി പിച്ച്
അപ്പൊ നമ്മൾ ഏലയ്ക്കാ ചേർക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിക്കുവോ?
ഒരു അരിയേ ഇടുള്ളൂ ഉം ആഹ് ആഹ് ഒരു അരി ഒരു തരി മാ അത്ര മൊത്ത എലക്കായല്ലാ ഒരു അരി മാത്രം ഉം അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ് ച മക്കളാണേലും കൂട്ടും കൈപ്പ് ഉണ്ടാവുല്ലല്ലോ
ആഹ് ശരിയാ
റ്റ വാക്കി രണ്ട് വരും കൂട്ടൂല്ല
അതാ പ്രശ്നം എല്ലായിടത്തും അങ്ങനെയാ ഒരു കറി വെച്ചാല് എല്ലാരും
ഇഷ്ടാണ് ഞാൻ പാവക്ക മേടിച്ചാല്
ആ പാവക്ക നല്ല പാവയ്ക്ക നല്ലതാണല്ലോ നമ്മള് കുഞ്ഞിലെ ഇ പിള്ളേർ ഇതൊക്കെ കഴിച്ചു പഠിക്ക്ണ നല്ലതാ പാവയ്ക്കക്കെ ഉം ഇവിടെ വറത്ത് കൊടുക്കണ്ടല്ലോ നമ്മൾ നല്ല ഉണക്കിയിട്ട് വറത്താൽ ച്ചുമ്മ പറക്കി
ആഹ് അല്ലാണ്ട് ഇത് പാവക്ക പിന്നെ ഒരുമാതിരി സൈസില് മുറിക്കിയ റൗണ്ടില് ആഹ് ഔ അധികവ ഒരു ഏതരു നമ്മുടെ ഒരു വിരളിന്റെ നീളത്തില് ചൂണ്ട് വെരളിന്റെ ഒകെ ഒരു നീളം ത്തില് മുറിച്ചിട്ട് നടുവേ കുരു എല്ലാം കളഞ്ഞിട്ട് അത് ഒന്നും കൂടെ നടുവേ മുറിക്കിയ അന്നിട്ട് ഇ മ മസാലപ്പൊടി മുളക്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി എല്ലാം പൊരട്ടി നല്ലോണ്ണം രണ്ടും പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് എണ്ണയിൽലൊന്ന് പൊരിച്ചെടുത്ത് നോക്ക് അതും ടേസ്റ്റാ ഉം അതും നല്ല നമുക്ക് ചോറിണാനെ ഒരു മീൻ വർത്തതും തുല്യം പോലെയൊക്കെ തോന്നും കൊണ്ട ആ കൊണ്ടാട്ടം ആ കൊണ്ടാട്ട അങ്ങനെ തന്നെ ഉദ്ദേശിക്കാം ഉം ആ ഫ്രൈയാക്കിട്ത്താല് നല്ലതാ ചോറിന് നമ ത് മീന് പകരായിട്ടൊക്കെ കൂട്ടാം
കൂട്ടാല്ലേ ആ
തനങ്ങാ ചെയ്യും അങ്ങനെ
ആഹ് വഴ്‌ ആഹ് അത് ചെയ്തിട്ടുണ്ട് വഴുതനി ഞാൻ ചെയ്തിട്ടുണ്ട് വഴുതനി ഞാൻ മ മറ്റേ തൈരില്ല ആ ഫ്രൈ അത് ചെയ്തിട്ടുണ്ടോ
ഇല്ല അതെങ്ങനെയാ
ഇങ്ങനെ കൊറച്ച് യൂട്യൂബിലിങ്ങനെ കണ്ട് പക്ഷെ ചെയ്തില്ല ഇതുവരെ
ആഹ് ഞാൻ ഇത് സാധാരണ മുറി ച്ചിട്ട് നമ്മള് സായിപ്പേ പറഞ്ഞ പോലെ തന്നെ ഇട്ട എണ്ണേലിട്ട്
ആഹ് അത് ഞാനും അങ്ങനെയാ ചെയ്തിട്ടുള്ളേ ഇതിപ്പോ മസാല കൂട്ടിയിട്ട് തൈരിലിട്ട് മി ചെയ്തിട്ടങ്ങാണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് എടുക്കുന്നൊണ്ട് അത് ഒരടിക്ക് ഭയങ്കര സംഭവം ആയിരുന്നു
ആണോ ആഹ് എന്നാ അങ്ങോട്ട് നോക്കീട്ട്
വഴുതനങ്ങ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാ എല്ലാവരും എങ്ങനെ ഞാനൊക്ക പിന്നേം കഴിക്കും കേട്ടോ ഓരു മെഴുക്ക് പുരട്ടിയൊക്കെ വെച്ചാല് ആഹ് അതെ പക്ഷെ സാമ്പറിലൊണ്ടല്ലോ വഴുത വീട്ടിലും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നത്തൂല്ല പാമ്പാറിലൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇനി അ ഇതെടു വഴുതനി ഇനി
ആഹ് ഹ ഹ മ്ഹ് ആഹ് എനിക്കിത് ഇടു ആഹ് അവർക്ക് ആണുങ്ങക്കും ചെലപ്പോം അതൊന്നും ഇഷ്ടവ് ഈ ന അത് വേറെ എന്താ ഇത് കൂട്ടു നടുവേദന ഇണ്ടാവൂന്നാ പറയുന്നേ വഴുത ആഹ് ഉം നടുവേദന ഉള്ളോർക്ക് ഇത് കൊറക്ക ക്കണംന്നാണ് പറയുന്ന പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ് ക്ഷേ എനിക്ക് മെഴുക്കു പെരട്ടി വെച്ച ഭയങ്കര ക്ഷേ എനി മെഴുക്കു പെരട്ടി വച്ച് കഴിഞ്ഞാ പിന്നെ വേറൊന്നും വേ ചോറ്ത്തു
എനിക്കിഷ്ട്ടമാ രണ്ട് പച്ചമുളക് ക്കി കീറിട്ടിട്ടെ നല്ല ടേസ്റ്റ്ല്ലേ ഇച്ചിരി വേണെ വേണെങ്കി ഒരുള്ളിയൊക്കെ ചേർത്ത്
വറവ് കട്ക് പൊട്ടിച്ചെടുക്ക്വു എനിക്കിഷ്ടാ ഉം
ഞണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവിടെ ആഹ് പരിപ്പും ത മറ്റേ പിന്നെ ഉരുളക്കിഴങ്ങും മാത്രം ഇട്ട് ഇവിടെ സാമ്പാറും വെക്കുവാണെങ്കി എല്ലാരും കഴിക്കും ബാക്കി സ ആ എന്താന്ന് വെച്ചാല് ബാക്കിയല്ല ലഗേജ് ഇങ്ങനെ സൈഡിലിങ്ങനെ വ
ആഹ് ആ ആഹ് ആഹ് ആഹ്
ആ മടി എല്ലാർ നുമ്മ എല്ല പിന്നെ വെള്ളരിക്കഒക്കെ പിന്നെ കഴിഞ്ഞ വെള്ളരിക്ക ആണെങ്കി കഴിക്കും മ് സത്യം പറഞ്ഞ‌ എല്ല പച്ച ച്ചക്കറികളും കഴി
കഴിക്കണംന്നാണ് മ് അതെ പക്ഷെ അവിയലൊക്കെ വെച്ചാ നല്ല ഇഷ്ടാണ് സാമ്പാറിനോട് ഒരെട ഞങ്ങളടയ്ക്ക് എപ്പഴും സാമ്പറും പിന്നെ പിള്ളേർക്ക് ഭയങ്കര മടുപ്പായി പോയി വിണ്ടും കൂട്ടാണ്ടായി
ഒ എനിക്ക് നേരെ തിരിച്ചത എനിക്ക് അ വീൽനോട് താൽ
ആ എന്നാ എനിക്ക് അവിയല ഇഷ്ടം പിള്ളേർക്കും അതവിടെ അവിയല് വെച്ചാ ഭയങ്കര ഇഷ്ടാ.
ആ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് സാമ്പാർ എന്നയലും വേണം. അല്ലേ അല്ലെങ്കി പിന്നെ നമ്മള് വേറെ എന്ത ചെയ്യുന്നത ചമ്മന്തി അരക്കാം. സാമ്പാറാമ്പോ ആഹ്.
ക്ക് സാമ്പാറാണ്. പക്ഷെ എന്റെ അയിറ്റകക്ക് അതൊന്നും ഇഷ്
അതെ ഓ അതേല്ലേ ആഹ് ഇവിടെ അതെ അപ്പൊ ആന്നെ കുഴ്പ്പല്ല അപ്പോം മൊട്ടക്കറ്യൊക്കെ കഴിക്ക്വേ ഉം ഏ ഓരോ ക്കോരൊ ഇഷ്ടവാന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇ അതെ നമ്മള് പിന്നെ എല്ലാം അഡ്ജസ്റ്റെയ്യുന്നോണ്ട് ആഹ് എന്നും വേണം എന്നും കറികള് വേണം അപ്പ എന്നും ടെൻഷനായി കാര്ണ